ഹലോ
ആയി ഞാൻ കേൾക്ന്ന് കേൾ
ആഹ് ഒന്നുല്ല ഞാന് വെയ് വൈകുന്നേരത്തിന്ള്ള ചോറ് തീമിട്ട് കൊണ്ട് ഇങ്ങനെ നിക്കാണ്
ഏ ഇപ്പഴോ പൂച്ചക്കൊ
ഉച്ചക്കും ചോറ്ന്നെ വൈകുന്നേരം ചോറെന്നെ
ഏ അപ്പൊ രണ്ട് അപ്പൊ ഒര് ഒറ്റ നേരത്തിന് തിട
അതയ്ന് ഈ റേഷൻ അരിയായോണ്ടെ അപ്പൊ രണ്ടേരം വെച്ചാ ചെ പ്പോ ഇന്റെ ഹസ്ബന്റൊക്കെ വരണംന്നുണ്ടെങ്കി ചെൽപ്പോ പയിനൊന്നണി പന്തളിയൊക്കെ ചെൽപ്പോ കഴിഞ്ഞിട്ടൊള്ളെ ചോറ് തിന്ന ആ അപ്പൊ കേട രാവ എത്തിക്കാണ്ടേ ഉം നാത്തത്ത് തിന്നു ഇവിടെയൊക്കെ ഉപ്പയൊക്കെ നെരത്ത്ന്നു പക്ഷെ ഊര് വരുമ്പോ ചെിലപ്പോ നേരം വൈക്വെ കാർ അപ്പ പിന്നെ കേടു വന്നാ നമ്മുക്കൊരു എടങ്ങാറാണ് ചോറില്ലാറെ ഉം കറി പി നെ ണ്ട് ങ്കി അതൊന്നു തളപ്പിച്ചുക്കും ഇല്ലാന്നുണ്ടെങ്കി പിന്നെ എന്താ വെക്കും വേറെ വെക്കും താളി ഇപ്പ എന്തയ്ലൊക്കെ ക്കോളു
ഏ മക്കളൊക്കെ എത്ര ആളാ
മക്കള് മൂന്നാള് ഉം ആ ഒരാള് ലാണ് ഒരാള് രണ്ടിലാണ്. പിന്നെ ചെർതാണ് വേറെ മൂന്നാ മൂന്ന് വയസായിട്ടൊള്ളു ആ
അപ്പൊ പിന്നെ ഇൻക്ക്യോ ഇൻക്ക് മോനും മോളും മോള് ലും മോനഞ്ചാംക്ലാസ് ല്
അഅ് ശെരി ആ അഞ്ചാം ക്ലാസ്സിലെ വല്യ വല ആ വല്യ വ്
ആ അഞ്ചാം ക്ലാസ് ല് ആണോ?
ആഹ് അഹ് ആഹ് ആഹ് ആഹ് ആ ആയ്ശ ശരി ഉം
പോണ് ഞാപ്പം ഞാൻ പിന്നെ ഒരു രണ്ടു നേരത്തിനൊന്നല്ല ഒര ഒറ്റ നേരം ചോറ് കറി ഉപ്പേരി ആഹ് ആഹ് നാത്തൂന് ഉപ്പി ഉമ്മാ ഒന്നുല്ല ഇപ്പ വേറെ പോയി ഇമ്മ അചെ ഇമ്മ മരിച്ചു പോയി ഇമ്മക്ക് മാനസിക മാനസ് ടൈമ് തന്നെ ഇപ്പ വേറെ കല്യാണം കഴിച്ച്ണ്
അയ്ശരി എ ആഹ് അപ്പൊ പിന്നെ അഹ് ആഹ് ആഹ് അല്ല അപ്പൊ ഉമ്മ ഇമ്മാക്ക് ഇതേനു
മാനസികാരുന്നു മോളേ ഞാൻ കൂടെ വന്ന് വന്ന ഇപ്പളാ അറിണത്
ഏഹ് അഹ് അഹ് അയ്ശരി ഏഹ്
വീട്ടാരൊന്നുന്നോട് പറഞ്ഞില്ല
ഇന്നട്ട് എന്തേലും പ്രത്യേകിച്ച് എന്തേലും ഇങ്ങനെ അഹ് എന്തേലും കാട്ടീനോ
അല്ല അമ്മള് ചെറിയ മക്കൾ നോക്ക ക്ക്ണമ രണ്ട് വയസ്സ് ഒരു വയസ്സ് മക്കള നോക്ക്ണ പോലെങ്ങൻതെ ബുദ്ധിണ്ടാവൂലല്ലോ
അ ഇല്ല മ ബുദ്ധിണ്ടാവൂല പക്ഷെ അന്നാലും അറിയാൻ കയിയുലോ പോന്നാക്കാപണ്ണ് അത് ഉമ്മ ആണന്നു പറിമ്പോപ്പമ്മക്ക് നോക്കിയാ ചെലവര് മുഖത്തെക്ക് നോക്കിയാ നമ്മുക്ക് അറിയാൻ കയൂലോ പെട്ടെന്ന്
ഇല്ല മോള ഏ ഏ
ഉം
ഞാൻ അറിഞ്ഞില്ല പൊര്ക്കാരൊന്നുംനോട് പറ ഇല്ല
ആ ശരി ആ ആ ആ എന്തേര് എന്നെ അവിടെന്ന് - എന്തേലും ബുദ്ധിമുട്ടുണ്ടായിനോ എന്നിട്ട് ഉമ്മാനെ ഏറ്റു ഇങ്ങനെ എന്തേലും-
ഏ പക്ഷെ പാ മറ്റമ്മ അതാ ഹൊ അസുഖം ആർക്ക് വരുയാന്ന് ഞാൻ പഠിപ്പിച്ചു
അപ്പൊ അറിയാൻ പറ്റൂല അതാ അതന്നെ ആ-
പഠിച്ചുകൊണ്ട് എനിക്ക് ഒക്കെ ആതൊക്കെ ചെയ്യ ഒക്കെ ഇതാക്കാൻ വയ്യ പങ്കെടുക്കാനും- വയ ആനമ്മക്ക് കൊള്ള ആ ഒരു റാമട്ടല്ലേ വച്ചന വണത് നാല് നാലഞ്ച് വർഷം നോക്കി പിന്നെ നിർത്തി ആ ഇപ്പൊ വേറെ കല്യാണം കഴിച്ച് ഇപ്പൊ
അല്ല ഇതിലെത്ര കുട്ടികള് ഉണ്ടായിനു
ഇതില് ഒരാള് അ ഇതില് രണ്ടാള് ആ ഹസ്ബൻ്റും
ന ത്തുനും ആ ആ ആ ന ഓര്ക്ക് നാത്തൂനൊന്നും ഇല്ലല്ലോ ഉം ത്ത്
ഇല്ലല്ല നാ ത്തുന് കല്ലണം കഴിച്ച് പോയി പോയി ഞാന ആണ് ഞാനും മക്കളും ഇവടെ വീട്ടി തന്നെ മ്മ് ഇൻഡസ്ട്രിന്റെ വർക്കിന് പോക്ണ്ട് അപ്പൊ അങ്ങ ഇങ്ങനെ ഇരിക്കാണ് അപ്പൊ ഇങ്ങനെ
ആ ആ ശെരി ആ
കാരക്കണ്ടായിനോ പണിക്കാരക്കണ്ടായി അങ്ങനെ ചോറ് തിന്ന് ഇവിടെ മതിൽ കെ ണ്ടേ മതിൽപ്പണി റോഡ് വെപ്പ് കഴിഞ്ഞ പിന്നെ തുണി കെട്ടിച്ചിലെങ്കേ അ കുറേകാലായി അപ്പൊ ടെക്നോ അങ്ങനെ ഒരു മതില് പോന്ന് വിചാരിച്ചു മതിരി വെച്ചു അപ്പൊ ഈ വന്ന ആൾക്ക് ഈ വന്ന ആളുകൾ ഇതാണ് ഉം ഇന്ദൂസ് പച്ചക്കറി മാത്രം കഴിക്കുന്നില്ല ഫുള്ള് ഒന്ന് പച്ചക്കറി ഈ ഒരാഴ്ച
അ ശരി ആഹ
ശരി
ആഹ മീന മീന ഇറച്ചിയൊന്നും പറ്റൂലല്ലേ കോഴിയൊക്കെ പറ്റൂലോ ചെലാവർക്ക് കോഴിയൊക്ക അങ്ങനെ പറ്റൂല
വരില്ലേ എന്തോ മരുന്ന് മറ്റേ ആയുർവേദിക്കിന് മരുന്ന് കുടു കേഡ്
ആഹ ശരി ആഹ അപ്പൊ പറ്റൂ
അപ്പൊ പച്ചക്കറി ഞാൻ ഇതൊക്കെ ഇഷ് പക്ഷേ ഓൽക്ക് ആരോഗ്യം ഇണ്ടാവും. നമ്മടെ അങ്ങനെല്ലല്ലോ. അത് ആഹ് നമ്മള് ഞാന് പക്ഷെ കുറച്ചൊക്കെ ഡയറ്റായിരുന്നു. എൻങ്കി മധുര ആ ഇല്ല തടി വെക്കോന്നൊരു പേടില്ങ്ങനെ വയസ് മുപ്പതൊക്കെ ആവാനായിട്ടുള്ളൂ. അത് ഞാൻ കൺ ട്രോളെയ്യും
കൺട്രോ ഏഹ്.. അത്രയ് സൊള്ളൂല്ലെ ഉം കയ്യും. ഊം ഊം അതെ മുപ്പത് വയസ്ന്റെ അവിടന്ന് അങ്ങ ട്ട് പിന്നെ ദീരങ്ങള് പ്രതീക്ഷിക്കാ. ഓരോ ദിന ഒരു കാല് വേദനായ്റ്റും കൈ യ്യ് വേദനായ്റ്റും പറയുന്ന മാരി ഓരോന്ന് ഇണ്ടാവും. ഉ ഉം
ക്സൈസ് മസ്റ്റാ... മ്മളെ ലൈഫില് നമ്മള ലൈഫിൻ്റെ ഒരു ബാഗാ. ടക്ക്ണത് വർക്ക് ഔട്ട്. കൊഴപ്പൊന്നുല്ല. ഞാനൊക്കെ ഈ അപ്പ ഇൻക്ക് മടിയൊക്കെ വരും.
ആഹ് ചെയ്യുലേ ആഹ് ചെയ്യണം ന്നാലേ നമ്മളെ ശരീരത്തിന് ഒരാരോഗ്യംണ്ടാവൊള്ളൂ മറ്റേത് എപ്പളും തൂങ്ങി ഈ കോഴിക്കുട്ട്യളെ മാതിരിയൊക്കെ തൂങ്ങി പുട്ച്ച്ങ്ങോണ്ടെയ്ക്കാരം
ആഹ് അട്ക്കളേലാണ്
എങ്ങനെ
ക്കളേലാ
അട്ക്കളയിലാണേ
ആ അല്ല അപ്പൊ നിങ്ങളൊക്കെ ഡ്രസ്സ് നീയും എങ്ങനെ മെലിഞ്ഞിട്ടാ
ആര് ഞാനോ ആഹ് ഞാന് പ പാകത്ത് ഇൻക്ക് തൈറോയ്ഡ് ഇണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ളൊര് ഇത്ണ്ട് ന്നാ പ്നോ കു കൂട് തലല്ലേനും ന്നാ കൊറവല്ല നോർമലി ഇങ്ങനെക്കാണ്
ആ നോർമല് ആവു അഎല്ല സുഖാണ് ഹൈറ്റ് ഇണ്ടാവുലേ
ഹൈറ്റ്ണ്ട് അല്ലേ ഏറെ ആ ആയിറ്റ്ല്ലല്ലേ
ഏ അപ്പോ ഒത്തിരി വെച്ചാ മതി വേറെ റൗണ്ടിലാണ് വരും ആൾക്കാര എന്ത തിന്ന തടി വെക്കും ചെറുങ്ങെ തന്ന മതിയെടാ
ആ ശരിയാണ് ചേരോ ഞാനൊക്കെങ്ങനെതനെ വെള്ളം കുടിച്ചാ പക്ഷെ ഇനിക്ക് ഇ ക്ക എവിടെറിയ കൂടാ ഈ വയറ ഒക്കെല്ലേ വയറിന്റെ ആരാ വയറ് അവിടെണ് പ്രശ പ്ര
പച്ചള്ളം കുടിക്കല്ലേ ഞാൻ പച്ചള കുടിക്ക ചെയ്തു തരണ്ട ഒരേ വസു ആ ഇവിടെ ഇ അല്ല ഓ നമ്മള ഏരിയയില ഏരിയൽ ഒരു ശിഖല്ല രോഗം
ഏഹ് ആഹ് ഷിഖല്ലാ ഇണ്ടായി. കൂടെ
അല്ല ഈ മാതെ കുറിച്ച് നമ്മള അടുത്ത പ്രദേശങ്ങൾ.
ആഹ് ആഹ് ആഹ് ആഹ.
മ തില്ലെ തോ ട്ടടുത്ത ജില്ലയിയില്.
ആഹ് ശരി ഉം.
വാസിംഗ അങ്ങനല്ലേ അമ്മമാര് വെള്ളത്തിലൂടെയാണത്.
വര ആഹ് ആഹ് ആഹ് അയിന് എനിക്ക് എന്താ പറയാ ആഹ് ആഹ് ചൂടുവെള്ളത്തിന്റെ ചോയ അങ്ങട്ട് പറ്റൂലേ പ അച്ചളം കുടിച്ചാല് ഇവ അർത്ഥമാവള്ളൂ.
ഏ നല്ല് ബിസ്മി ചൊല്ലിയാണ്ട് കുടിചോണ്ടി എന്ന പിന്നെ ഒരു അസുഖവും വരില്ല അങ്ങനല്ലട്ടോ.
തിന്ന് വെള്ളത്തിന്ന് നല്ലോണ്ണം വെരും. ഓരോ അസുഖം ചീന അസുഖം ഇപ്പൊ ഈ ഒഴുക്ക് വെള്ളം വരുന്നല്ലേ. കാരണം കുത്തിച്ച് ആഹ്. അതുകൊണ്ടാണ് വരുന്നത് അസുഖങ്ങളെ.
ഏ അടുക്കളെന്നാ പണി ചെയ്യണേ?
കേക്കണുണ്ടോ നല്ലോണം. ആ ശെരി ആ നല്ലോണം കേക്കണോണ്ടോ ആ ഞാന് അരിടെ ഇങ്ങനെ നി
അയിശെരി ആ അങ്ങനെ ഓരോ ഒരാളുള്ളൂ മരുമോള് ഒറ്റന്ന്
ആഹ് ആ ഒരാണ് ഒരാള്ളന്നെള്ളു പിന്നെ രണ്ട് പെ പെണ്ണുങ്ങളാണ് ഓരൊക്കെ കല്യാണം കഴിഞ്ഞു ഉം
വേഗം വാരിക്കോരി തന്ന് എനിക്കാ ഇല്ലാത്ത കൊണ്ട് ഞാ ഒറ്റക്ക മോളെ ഒറ്റയ്ക്ക് പിന്നാര് ഇല്ല ഇങ്ങനൊരു അമ്മായിയമ്മക്കെണ്ടാങ്കി എന്ത്‌ സുഖവാ ഓളോട് പറയി ത്താനം പറഞ്ഞ് അങ്ങട്ടും ഇങ്ങട്ടും
ആഹ് ശെരിയാണ്
ഉം
ഉം ച് ഇല്ല അടുത്തടുത്തൊന്നു ആളില്ല അങ്ങന്നൊക്കെ ഓ ഇവിടെ ഞങ്ങളെ വീട് കഴിഞ്ഞാ പിന്നെ അതിന്റെ മേലെ ഒരു വീടാണ് പിന്നെ അതിന്റെ ഇപ്പറത്തെ ഒരു വീടാണ് പിന്നെ അങ്ങ ട്ടൊന്നും പിന്നെ കൊറെ കൊറച്ചണ്ട് പോണം വീടെ ആകെ രണ്ട് വീട് ടൊള്ളൂ അട്ത്ത് കാണ്ണോട്ത്ത്ട്ടോ പക്ഷെ അവവിക്കൊന്നും പോവാനും എപ്പളും എപ്പളും പോവാനൊന്നും പറ്റില്ല
അപ്പൊ ഫ്രീ ടൈം എന്താ ചെയ്യല് ഒഴിവ് സമയം
ഒന്നുല്ല ഇതെന്നെ പണി. കോണമീ കൾച്ച് കു ത്തർക്ക അല്ലാതെ വെ ഫ്രീ ആയിട്ട് കിട്ട ഒരു ടൈം നമുക്കട് കിട്ടൂല കുട്ടികളെ കുട്ടികളൊക്കെ ഇണ്ടാവുമ്പോ
ത് ഇൻട്രസ്റ്റ് ഒന്നൂല്ലേ?
പഠിക്കാന് ഇൻട്രസ്റ്റ് ഇണ്ടോയ് ചതി കമ്പ്യൂട്ടറൊക്കെ ഇൻക്ക് ചെയ്യാന് താല്പര്യൊക്കെണ്ട് വിടാത്ത കൊഴപ്പല്ല പക്ഷെ ഒന്നാമത് കുട്ടി ചെറുതായോണ്ടേ
ആ ശരി അങ്ങനെ ആ ആ
പിന്നെ അങ്ങനെ പോയിട്ടില്ല ഞാൻ ഓളെ വയറ്റി ല് ഇണ്ടായപ്പളാണ് ഞാൻ പ്ലസ് ടു. ഞാൻ പ്ലസ് ടുന്ന് കല്യാണം കഴിഞ്ഞതേനു അത് എഴുതിട്ത്തിട്ടുണ്ടായില്ല. അയില് പിന്നെ, ഉം അത് കഴിഞ്ഞ് കാണ്ട് പിന്നെ ഇൻക്ക് പൂതിണ്ടായിനി എല്ലാരും ഇങ്ങനെ ഔഹ് പ്ലസ് ടു വരെ പോയിക്ക്ണ് ഞാ പ്ലസ്ടു വരെ പോയിക്ണല്ലോ. ഷ് അയ്‌ന്റെ സർട്ടിഫിക്കറ്റില്ലാന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു എടങ്ങാറായി നിക്കേനു. അയില് പിന്നെ ഞാന് ഇട്ത്തു. രണ്ടൊല്ലം പോയി. ഹ്മ്മ് അപ്പൊത്തിന് ഓള് വയ റ്റിലേനാ ആ വയറ്റിലായിങ്ങണ്ടാണ് പിന്നെ എഴുതിയത്. പ്ലസ് ടു എഴുതിയത്. അന്നും തന്നെ ഇവട്ന്ന് പോവാനയിക്കാത്തെ കേടൊന്നുണ്ടായില്ല. അന്ന് ഞാന് ഞാനായിട്ട് സ്വയം നിർത്തിയതേനു. ഞാന് വ യറ്റിലുണ്ടായപ്പളേ അന്നും തന്നെ വയറ്റില് ഇണ്ടായപ്പ ങ്ങനെ പിന്നെ അവ ഏഹ്
റെസ്റ്റ് അവ്ടെ വെച്ചി.
ആ ആ ആ അയന്നെ വയറ്റിലുണ്ടായപ്പോ പിന്നെ അവിടെത്തിയാ ഉർക്കം ങ്ങനെ വരും അപ്പൊ പിന്നെ മ് എന്നാ ശെരി എന്നാ ശരിട്ടാ
ഓക്കെ ഓക്കെ ഓക്കെ
ആ ആ